ഹലോ
ആഹ് വിളിച്ചാളന്നെ ഏണോ അറിയില്ല
അറിയത്തില്ല
ആം
എന്താ സുഖാണോ
ആഹ് മെസ്സേജ് വിട്ടിന്ന പ്പം എടുക്കാൻ പറ്റീല വിളിച്ചപ്പോ മോന്റെ കയ്യിലേന്ന് ഫോണ്
ഓക്കെ
ഉം
പേര് ചോയിക്കാവോ
പറ്റില്ലാത്ര ഇന്നപ്പോ ആളാ പേര് ചോയിക്കാൻ പറ്റുവെങ്കിൽ ഞമ്മള് ആരാ എന്താന്നൊക്കെ അറിയേനു ഇതിപ്പോ പേരും ചോയിക്കാൻ പറ്റാത്തോണ്ട് ഞമ്മള ആദ്യാട്ട് പരിചയപ്പെടുമ്പോ ആക ചോയിക്കാ പേരാണ് പേര് സ്ഥലം രണ്ടും പറ്റില്ല
ആഹ് അത അതെ
ഉം
ഉം
ആരായാലും വിളിച്ചാലും വിളിച്ചില്ലേലും വീണ്ടും സംസാരിക്കന്നെ
അതെ ഉം
അതെ പരിജയപ്പെടാനാ
ഉം
ഒരു സൗണ്ടേട്ടിട്ട് ഓ തോന്നുന്നു ഞാന് സ്റ്റുഡന്റ് അല്ല ഹൗസ് വൈഫ് ആണ്
ഓക്കേ
ഉം
ഏ ജ് എത്ര
ഏ ജ് മുപ്പത്തി ഒന്ന് എജി ഒക്കെ ചേയിച്ചോക്കുമ്പം പിന്നെ സാറോക്കനു വിൽച്ചോ വിൽച്ചില്ലേ ന്ന് ല്ലെ
ഉം
ഉം ഇയാൾക്കോ
ആഹ് എൻക്ക് ട്വന്റി
ആഹ്
വിളിച്ചായിരുന്നോ
വിളിച്ചാരുന്നോ നമ്മള് നേരത്തെ എങ്ങാനും
ആഹ് എൻക്ക് തോന്ന് ന്ന്ണ്ട്
ഓക്കേ
സൗണ്ട് കേട്ടപ്പോ ഒരു പരിജയം
ആഹ് അപ്പം സംസാരിച്ചിട്ടൊണ്ടാവും നമ്മള് മുമ്പ്
ആഹ് ആഹ് എന്തായാലും വിളിച്ചില്ലെങ്കി കോള് കട്ടെയ്യാനും പറ്റില്ല ഇല്ല ഇല്ല പെറ്റിയാ പറഞ്ഞാല് ഇണ്ടാവും തോന്ന്ണ്ട്അങ്ങനെ
ആഹ് നമ്മുടെ വീട്ടില് പെറ്റുണ്ട്
ഉം എൻക്ക് രണ്ട് തത്താളുണ്ട്
ആഹ് ഓക്കെ ഓക്കേ
ഉം ഇങ്ങള് എങ്ങനെ വാങ്ങിയതാ
വാങ്ങിയതാ
ആഹ് ആ എങ്ങനെ നമ്മോട്ടൊക്കെ നല്ല എടുക്കണോ
ആ
ഉം
ഫുഡൊക്കെ കഴിച്ചോ കെടന്നോ?
ആഹ് ഫുഡ്ഡഴിച് കെടന്നു.
ഉം ഈ ടൈമാവുമ്പളാണ് ഏറ്റവും ഫ്രീയായിട്ട് വിളിക്കാൻ പറ്റൊള്ളൂ ല്ലേ?
ആഹ്
വീട്ടില് ജോലിയെയ്യാന് ഹെല്പിനാരെല്ലുണ്ടോ?
ഇല്ല അമ്മയും ഞാനോളു
ഉം ഉം കല്യാണം കഴിഞ്ഞാണല്ലേ? ലെ
ആഹ് മേരേജ് കഴിഞ്ഞതാ ഫൈവ് മന്ത്ത്
ആഹ് ആ നേര്ത്തെ കെടക്കോ
ആഹ് ഞാൻ നേരത്തേ കെടക്കും.
ഉം കളികാണോ ഹസ്ബൻ്റാക്കെ?
എന്താ
പന്തളി കാണാറുണ്ടോയ്ച്ച.
ഇല്ല ഇല്ല
ഉം
അവിടെയോ?
ഉം ഇവടെ ഒക്കെ കാണൊരാണ് ഞാനല്ലാത്തോരൊക്കെ. പ്രൊജെക്റ്ററൊക്കെ വീട്ട്ക്ക് വേട്ച്ചൊട്ന്നതാ
വിളിക്കി
ഉം എല്ലാരും വീട്ടത്തെ എല്ലാരും ഹോബി എന്താ അങ്ങനെ പ്രത്യേയിച്ച് ല്ല. ഇയാൾക്കോ?
ഉം ഡ്രായിങ്, ക്രാഫ്റ്റ് ഉം ങ്ങനെ പോണം.
ഉം ഇൻക്ക് പ്രത്യേയിചൊന്നിനും ടൈമ് കിട്ടല് കുട്ടിയാള് ഇസ്കൂള്, മദ്രസ് ചെറിയ മോനോട്ട് ഇല്ല ഇതൊക്കെ സ്കൂൾലൊക്കെ മത്സരത്തിനൊക്കെ കൂടാറുണ്ടോ? ഡ്രോയിങ്ങിനൊക്കെ.
ഉം
ഉം കൊറെ വരക്കുല്ലെ അപ്പോ
ആഹ്
ഉം ഇന്നാ അന്ക്ക് ഗ്രാഫ്റ്റ് അഹ് പിന്നെ ചെയ്ത്ട്ട് ഓൺലൈനായിയിട്ട് കൊടുത്തൂടെ ഉം ചെയ്യല്ണ്ടോ
ഇല്ല ഇല്ല
ഉം ഇപ്പം ഫുള്ള് അങ്ങത്തെ ബിസിനസാള്ളെയ് ഫോട്ടോ ഫ്രെയിമ് ക്ലാസ് തൊടങ്ങാനായല്ലോല്ലേ അട്ത്ത ഇതില് മാ ഉം എവ്ടെ കിട്ടിക്ക്ണെ ആ ഇല്ലെ സ്കൂള്ളെന്നെ കിട്ടിന്
എല്ലാ സ്കൂളും കൊടുത്തിട്ടേള്ളു ഇള്ളെ അലോട്ട്മെന്റ് ഇനി വെരുമ്പഴേ അറിയത്തുള്ളു
ആഹ് ആഹ് എന്നാണ് അലോട്ട്മെന്റ്
ജൂലൈയില്
ആഹ് ഉം ഹസ്ബൻഡിനും താല്പര്യേകാരല്ലെ പഠിക്കാം
ആഹ് ആഹ് ഹസ്ബന്റിനാണ് ഭയങ്കര ഇഷ്ടം ഞാൻ പഠിക്ക്യാൻ പോണതൊക്കെ
ആഹ് അങ്ങനെ ആണെങ്കി പിന്നെ സപ്പോർട്ടായിട്ട്
ഉം ഭയങ്കര സപ്പോർട്ടാ പഠിക്ക്യാനും എല്ലാത്തിനും വീട്ടില് എന്റെ വീട്ടില് പക്ഷേ സപ്പോർട്ടില്ല ഹസ്ബന്റെ വീ ട്ടാര് എല്ലാരും അനിയും അനിയത്തിം എല്ലാരും സപ്പോർട്ടാ
ആഹ് ആഹ് അങ്ങനെയാവാവുമ്പം പ പഠിക്ക്യാനും വരക്കാനും ഒക്കെ താല്പര്യം ഇൻട്രസ്റ്റ് ഇണ്ടാവും ഇത് വേറെ വീട്ടില് ഇല്ലോല്ക്കൊന്നും ഇല്ലെങ്കില് ഞ
ഉം
ജോലിയൊക്കെ കഴിഞ്ഞിട്ടേരുന്നു ക്ലാസ്സിന് പോയിര്ന്നെ
ട്ടോ
ഉം ട്ടൊപ്പം പഠിക്ക്ണ ഫ്രണ്ട്സളെ ഇതില് കൂട്ടിക്ക്ണോ പറഞ്ഞ്ക്ക്ണോ അവരോടൊക്കെ
ഓക്കെ
ഒപ്പെല്ലേ ഫ്രണ്ട്ളോടൊക്കെ പറഞ്ഞ്ക്ക്ണോയിക്കാ
എന്താ
ഒപ്പം പഠിച്ചീന്നേ ഫ്രണ്ട്സളോടൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞ്ക്ക്ണോയിക്ക്യാ
ഇല്ല ഇല്ല ഇയാളോ
ആഹ് ഞങ്ങള് ഫ്രണ്ട്സാള്ന്നെ പറഞ്ഞു ആഹ് അങ്ങനെ ഒപ്പം പഠിച്ച ഫ്രെണ്ട്സാളന്നെ ഇപ്പം ഇതില്ക്ക് കൂടി ഒരു ആറാ ആളാണ് ഫ്രണ്ട്സ് എല്ലാരുണ്ട് ഇതില്
ഉം ആഹ് ഓക്കേ
ഇവട്ക്കിഞ്ഞ് ആളെയൊക്കെ കൂട്ടാന്നൊക്കെ പറയ്ന്ന്ണ്ട് ആഹ് ഉം എന്താന്ന ഞമ്മള്തെന്താന്നാ അറിയട്ടെ എന്ന്ട്ട് നോക്കാ
ആഹ് ആഹ് ആ
ടാസ്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ
ഇല്ല ഇയാൾക്കോ
ഇല്ലേ കിട്ടിട്ടില്ല
ഉം എത്ര നാളായി ബൈക്ക് തുടങ്ങിയിട്ട്
ഞാന് കൂടുതലൊന്നും അല്ലക്ഷേ
ഏഹ്
ശനിയാഴ്ചയില് ചേർന്ന് വര
ഇയ്യോ
ഞാൻ മൂന്ന് ആഴ്ചയായി
ഉം ഉം കോൾടെ ഡാസ്ക്ക് ഏകദേശം കഴ്യാനായോ
എന്താ
ഈ കോളിന്റെ ടാസ്ക് ചെയ്താലും കഴിയാനായ്യോ ചോയ്ക്ക
ഇല്ല ഇല്ല
എത്രയായി
കൊളായി
ഇൻക്ക് ഇന്നിപ്പോഅഞ്ചാമത്തെ കോളാത് ടോട്ടല്
ഏഹ്
മൊത്തത്തിൽ അഞ്ച് കോള് അറിം
ഓക്കെ ഓക്കെ
ഉം അനക്കോ
എനിക്ക് പതിനഞ്ച്
ആഹ് അപ്പൊ ഏകദേശം ഇതായില്ലേ നൂറ്റി അമ്പത് മിനിറ്റ് ആയില്ലേ
ആഹ്
അത് പോരെ നൂറ്റി അമ്പത് മിനിറ്റ് പോരെ
ഇല്ല
ഏഹ് നീ എന്താ ചെയ്യന ക്കെ പറഞ്ഞേ
എന്താ
നൂറ്റിഅമ്പത് മിനിറ്റ് മതിന്നാണല്ലോ പറഞ്ഞത്
അല്ല അല്ല
ഏഹ് അതിൽ കൂടുതല് വേണോ
ആഹ്
ഏഹ് എത്ര എത്രയാ പറഞ്ഞേ എങ്ങനെയാ പറഞ്ഞന്ന്
പത്ത് മിനിറ്റ്
അതന്നെ മൊത്തത്തിൽ ഞമ്മള് പ ത്ത് മിനിറ്റ് ടോട്ടൽ നൂറ്റിഅമ്പത് മിനിറ്റ് പതിനഞ്ച്ആളോടെൻ സം സാരിച്ചാ മതി അങ്ങനെയല്ലേ പറഞ്ഞേ
ഉം അറിയത്തില്ല
ആഹ് ആഹ് അങ്ങനെയാണ് എന്നെ എന്നോട് കൂടിയ ആള് പറഞ്ഞത് എന്റെ ഫ്രണ്ടിനും ചോയ്ച്ചോ സംശയം മൊത്തംള്ളത്
ഇൻക്കെ
ഉം അപ്പൊ നമ്മളെ ടൈം ആയി ന്നാ കട്ട് ചെയ്താലോ
ആഹ് ന്നാ ശരി ശരി
ഉം ഉം